ലോ ആ കേൾക്കില്ലേ
ആ കേൾക്കണ്ട്
എന്തൊക്കെയുണ്ട് മഴക്കൊ ഇണ്ടോ എന്താ വടെ ഉണ്ട് ഭക്ഷണൊക്കെ കഴി ച്ചവിടെ ങ്ങനെ ഇരിക്ക ഇരിക്കല്ലാണ് കിടന്നിട്ടില്ല പ്രത്യേകിച്ചില്ല ഭക്ഷണമൊക്കെ കഴിച്ച ഇപ്പോൾ കഴിഞ്ഞ്
ഏ കുട്ട്യാളൊക്കെ എവിടെ
അവര് ഒരാള് ഉറങ്ങാണ് ഒന്ന് സ്കൂൾക്ക് പോയിണ്
പുതിയാപ്പളെ
പുതിയാപ്പ് ഇവിടെണ്ടവിടെപ്പോ ഫുഡ് കഴിക്കാൻ വന്നു ആണ്ടേ ഇല്ല
ഉച്ചക്കൊറങ്ങോ ജ്
ഞാൻ ഏ അത് നമ്മള് കിടക്കാ നേരത്തെ ആ അതെ അതെ നമ്മള് കിടക്കാൻ നേര ത് ഓലും എണീറ്റിണ്ടാവും അപ്പൊ പിന്നെ പിന്നെ ഉറങ്ങ്ണ സമയത്ത് വേം പോയി പണിയെല്ലാം ക്കട എട്ക്കും അത് പിന്നെ ടൈമില്ലല്ലോ ആ വേ ണ കയ്ച്ചു അത് പിന്നെ അല്ലെങ്കിലേ ഒർ ഇല്ല പൂച്ചൊർക്കൊറങ്ങ്യാ നീച്ചോള്ളു ന്നാലും ഒർക്കില്ല എല്ലാ കുട്ട്യാക്കും കുളിച്ചാണ്ട എല്ല ഒർക്കൊറങ്ങ ഇ ഇതെന്നാ നേരെ വിപരീ
അടിപ്പ ഇപ്പ എല്ലാ കുട്ടികളും അങ്ങനേടി ഒർങ്ങോള്ളു
ആ കൊറച്ചേരാ ഒറങ്ങൂള്ളു പകല് തീരേല്ല പക്ഷെ രാത്രി പിന്നീം കൊഴപ്പൊന്നുല്ല ഒറങ്ങും അതോണ്ട് പിന്നെ കൊയപ്പല്ലാതെ പോണ്
എത്രായി
എ ഏഴാസം ലേസം കയ്ഞ്ഞൊടങ്ങി എട്ടായി
കൂടെള്ള ഫ്രണ്ട്സാളെക്കാണല്ണ്ടോ
ആ ഇപ്പം കൊറേ ആയീണ് ഇപ്പം വിളിക്കലൂല്ല പ്പയ്നൊന്നും നേരല്ല ഒന്നാമത് അതാണ് ആ സമയം അല്ലേലും ഫുള്ള് ഫ്രീയായിട്ട് നടക്കേനി പോ ആ പോകണ്ടോട്ക്ക് പോവും വരണ്ടോട് ഇന്ന് വരോ അങ്ങനൊക്കേനി
പ്പം ഞാൻ ഫുൾ ഫ്രീലാ
ആ
കാെറേ കഷ്ടപ്പെട്ട്ക്ക്ണേ കൊർച്ചൊന്നു അല്ല ൻക്ക് ഞാൻ പറയ ഇന്റെ ഓരോരോ കുട്ടികള് ക്കെരണ്ട് വയസ്സ് വെ ത്യാസല്ലെള്ളൂ രണ്ട് വയസാവുമ്പത്തേക്കും അട്ത്തെ ഞാൻ പ്രസവിച്ച്ട്ട്ണ്ടാവും ഹും ഹു ഹും അങ്ങനെങ്ങനെറിയോ കന്ന് ഒക്കെട്ട് വെച്ച് വെച്ച് വെ ച്ച്ന്റെ ഊര വരെ ഇപ്പളും വളഞ്ഞ് കോണ്ടാറിം ഞാന് ഒ ഒരൊക്കില് ഒരാളിം വെ ക്കും ഒരൊക്ക്‌ല് സാധനും കയ്യീ പുട്ച്ച്ട്ട് മറ്റേ കുട്ടിക്ക് തിന്നാൻ കൊട്ക്കേയ്ക്കാരം അങ്ങനെ വെച്ച് വെച്ച് വെച്ച് വെച് ഊരൊക്കെപ്പൊര് വിധയ്ക്ക്ണ്റിം ഞാന് കുട്ട്യാളെട്ക്ക്ണെ ൻ ചെറ്യേ കുട്ട്യേളെകണ്ടാ ആദ്യക്കെൻക്ക് ചെറ്യേ കെട്ട്യേളെ കണ്ടാല് കാണുമ്പല്ലോ കുട്ടിയേളെക്കെ കണ്ടാ ഒന്ന്ട്ക്കാൻ പൂതി പ്പൻക്ക് ഇന്റെ ആങ്ങളാരെ കൂട്ട്യാളെന്നെ ഞാൻ പറിം പൂതില്ലാറിം ഞാൻ തന്നെ പറിം ന്റെ വീട്ട് ചെന്നാല് പിന്നെ രേതാണമ്മായിണ്ട് അമ്മായി കൊട്ത്താളിറ്ഞ്ഞ് ഞാപറ്ഞ്ഞ് ഓ അമ്മായിക്ക് വാണ്ട ട്ടോ അവ്ടെ തന്നെ നിങ്ങോളി പ്പാരും മ്മാരും നോക്ക്യാേളി ഇന്നെ കൊണ്ട് വയ്യോറിം ഇജെട്ത്ത് ങ്ങട്ട് ചടച്ച പോലെ ക്ക്പ്പം വ വലത് കയ്യിന്റെ ഷോ ഷോൾഡെർന് എന്തോര് വേദനെ ഒരു കടച്ചില് ചോറ് വരെ തിന്നുമ്പ കയ്യ് മുറിഞ്ഞാട്ണ ക ചിലതൊക്കെ ന്നത്തെട്ക്കലാണേ ഇട്ത്ത് ഒച്ചക്കയ്യില്ട്‌ക്കും ആ ഒറ്റ കയ്യില്ട്ത്ത്ട്ത്ത് അതന്നെ അയല്ങ്ങനെ ഒര് കയ്യില്ട്ത്തമ്മള് ആ കയ്യോണ്ടെന്നെ ചെയ്ത് ചെയ്ത് പിന്നെപ്പോ ഇപ്പം അമ്മൾ എല്ലത്തിനും വൽത്തെ കയ്യ്‌ അല്ലെ ഉപയോഗിച്ചാ ഇപ്പം ഇന്ന് പറിയാ തീ രെ വയ്യാ ഇന്നട്ട് പറിയാ എന്തോര് കട് ച്ചിലാൺ ചെൽപ്പം രാത്രി ഒക്കെ ഞാൻ വേം കട്ക്കും ന്നൊർങ്ങലാ വെജ്ജായ്ട്ട് ചെൽപ്പം പുതിയാപ്പ്ള വല്ല കൊയ്മ്പോ എന്തെലും ഇന്നോട് പറിം ഞാ ഇല്ലാത്തപ്പം കുട്ടാളെ കൊണ്ടാണ്ട് തെപ്പിച്ചോണ്ടിന്ന് പറിം ഓൽ വല്ലിയ വാ ച്ചലും പഠനത്തിലൊക്കെയാണങ്കി ഇപ്പം ഓലെ കയ്യിമ്മെൽ ആ ക്കാനാവൂലാ
അതാണ് കുട്ടിയാളെക്കൊന്ന് അയിന് വല്ലാതെ കിട്ടുലെയ് ഓര് പഠിച്ചാൻ വായിച്ചാൻ പർഞ്ഞ്ട്ട് ഓൽ പൊയ്ക്കോളും ഏ ഏ ഒഴിവ് ഇണ്ടാവുലാ
പിന്നെ ഓൾ ഓളതെല്ലാം കഴിഞ്ഞിട്ടെ ഇങ്ങട്ട് എറങ്ങൊള്ളു പിന്നെപ്പം ഓളെ വിൾച്ചെര്ത്താൻ ഒന്നും അയ്ൻ ആവുലാ പിന്നെ അങ്ങട്ട് കേറി പോണ്ടെ ഇക്ക് കേറാൻ തന്നെ മടി മടി അങ്ങനെ ഞാ അയ്ൻ ഉം മിഷീൻ അയുടെ കൊണ്ടെയ്ട്ട്ണതെ ഇന്നട്ട് അട്ച്ചാൻ എ എന്തെലും അട്ച്ചണെങ്കിൽ കെയർ ല്ലോം പട്ച്ച്ക്ക്ൺ കേറിയാൽ അയുട്ന്ന് എറങ്ങി പോരാനും മടി ടിയാ ഇഞ്ഞ്പ്പം ഇങ്ങട്ട് മേലക്ക് കേറും മാണം കുട്ക്കാൻ ഒക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഒന്ന് അത് മ്മെണ് തൊട്ടാ പൈസ മുന്നൂറ്റി എഴുപത്തഞ്ചുർ പ്യാ ഇന്ന് എന്താപ്പം ചെയ്തത് ഓ ഒന്ന് ക്ലീൻ ചെയ്തെയ്ന് ടബ്ബർകൾ ഒക്കെ ഒന്ന് മാറ്റി
പൈസറഞ്ഞപ്പോ ഇവിടെ എന്തൊരു കാര്യത്തിനും ആണപ്പോ പൈസല്ലോണം
മരണ്ടേ കുയിച്ചിട്ടൊക്കെനിറിയ എന്റെ പുതിയപ്പളനോട് ഞാ പറയു മരം വാങ്ങ തൈ തൈകൾള്ളോട്ത്ത് അയ്ൻ്റെ മരം ഞ്ഞി എത്ര വെലപുടിച്ച തായിരുന്നു
ആഹ് ആൾക്കാര് വാങ്ങി കുഴിച്ചുടേ അതന്നെ ഉം അയ്നും പറ്റ
നയിച്ചിട്ട്ന്നെ വേണ്ട കിട്ട. ആ വേറെ വഴിയൊന്നുംല്ലല്ലോ അറിയാന്
അല്ലാതൊന്നും
അതന്നെ പൈസക്ക് പൈസന്നെ വേണംന്ന്റിയ എന്തോരു ചെലവാണോ അതിപ്പ രണ്ടണല്ലേ ഞാൻ പറയും നാല് കുട്ടി കുട്ട്യാൾടെ ഇവരെ സ്കൂൾ ഫീസ് ആകുമ്പോ തന്നെ കൈയ് കിട്ടണ ദാ കിട്ടാ അതേപോലെ കൊടുക്ക. കഴിഞ്ഞ്, എന്തോര് ചെലവാണ്.
ഫ സ്കൂൾ ബസ് ന്നെ ആയിര അഞ്ഞൂറ് അറുന്നൂറ്പ്പ്യ അതന്നെ
മീ ഇവിടെ അഡ്വാൻസ് ആയിരൂർപ്യാണ് സ്കൂൾ ബസിന്. അഡ്വാൻസ് വാങ്ങിയത്. ഉം ആയിരുർപ്യ എന്ന്ട്ട് പറഞ്ഞ ലാസ്റ്റ് ലാസ്റ്റിത്തെ ഒരു മാസത്തിനോല്, രണ്ടു മാസത്തെ പൈസ അയിന്ന്, ബാക്കി അടച്ചാ മതിങ്ങള് അത്രക്കുള്ള അയ്നാണ് ഇപ്രാവശ്യം ഇങ്ങനെ മാങ്ങീണ് കൊഴപ്പല്ല അയ്നെടി കൊടുക്കുമ്പോ എല്ല മാട ഒപ്പം കൊടുക്കണ്ടേ ഈ പൈസയും പോരാത്ത ത്തത് നമ്മള് പിന്നെ പുസ്തകം നോട്ട് പുസ്തകങ്ങള് ആ യൂണിഫോമിന് കിട്ടും അങ്ങനെ ആ പിന്നെ വയ്യോൾക്ക് യൂണിഫോമ ഒക്കെ വാങ്ങി പെരുന്നാളും ഒക്കെ പ്രാഷം പ്പല്ല വന്നത്
ല് ഒരുമിച്ചേനി ഇക്കുറി പിന്നെ നാലഞ്ച് ഇവടപ്പ രണ്ട്രൺ ഒന്നല്ല ഇനി അയ്ന്റന്നെ വാങ്ങണ്ട അവസ്ഥേണ് പിന്നെപ്പോ ബാക്കി നാലൺ അഞ്ചണ്ണള്ളോർക്ക് പറയണോ
ഉം എന്തോരു ചെലവാണ് അറിയോ ഇഞ്ഞി ഫീസ് ചെർ അതിൻ്റെ എൽ കെ ജി ത്തെ രണ്ടായിരം ഉർപ്യ പർനണത്
തന്നെ
ഉം ഇഞ് ഇതിനെന്നെ ഒയിവോള്ളു പറെയ് കിട്ടാ പൈ എന്നും പൈസ കേസ് പറയാനെ ഒഴിവൊള്ളു പറിം ഞാന് രു ഇത് ന്നൊര് ഇതില്ലാറെയ്‌ ഇന്നാ എന്തേലും പഠിക്കാനോ അയിനോ ഇതിനോ പോവാനെറ്റെ പോവാനും അയ്ക്കൂല അയിനും താല്പര്യം ഇല്ല പിന്നെ ത്തറയാൻ ഒര് കമ്പ്യൂട്ടറോ വേറെള്ളതോ കമ്പ്യൂട്ടർനൊക്കെ ഇപ്പം ന നല്ലെ ഇത്ണ്ടല്ലോ അയിന് ഇന്റെ മോൻ അയ്ക്കണട്ടോ ഇച്ച് ഇഷ് ത്താണ് അറ്യ
ആ ഇൻക് ഇബട്ത്തെ അവസ്ഥ ന്നെയാണ് അയക്കൂല
പോവാൻ സമ്മയ്കൂല ഇജ്ജ് പ്പടെ നിക്കോടത് നിന്നോ ആ അങ്ങനെ പർ പ്പെ നിക്കോട്ത് ന്നൊ ഇവിടെത്തന്നെ ണ്ട് എമ്പോളു അതന്നെ നോക്കിട്ട് എത്ണില്ല കയ്യിണ്ല്ല
കിട്ടോട്ടന്നാ
ആ ചെൽപ്പോ കൊടുങ്ങുമ്പോ ഞാൻ പറയും പിന്നെ ഞാന് അട്ചാരി തൊട്ച്ചെടുക്ണ്ട് ന്ന കിട്ടുലൊ പോയി അങ്ങനെക്കെപറിം ചെൽപ്പോ അറിയാ ആഹ് എന്താ ച്ചാല് ആഹ് പൊയിക്കാട് അട്ചാരിതൊട് ന്തെങ്കിലും കൊടുത്താലും കിട് ഇനിയിപ്പോന്നൊക്കെ പറയാന് പ്പറൻക്ക്‌ന്തിന്റെ പൈസടെ പേരിന്തേലും പൈസന്റെ ചോദിച്ചാ പറയും ഞാ പറയും എൻക്ക് രു അഞ്ഞൂറുപ്പ്യ ങ്ങെ ന്റെ കയ്യില് ന്റത് നമ്മള്ത് രൽ തരുമ്പോള്ള നമ്മളെ ഇഷ്ടത്തിനെ എടുക്കാ പറ്റുള്ളു ഇപ്പതര അതാ എൻക് ഇട്കാലോറിയ പൈന് കണക്ണ്ടാവു മറ്റേത് കണക്ക്‌ ണ്ടാവില്ല ഇതിന് കണക്ണ്ടോ അഹ്ടുത്താ ട പറയത്തിഞ് പത്ര എടുത്ത് മറ്റേമ്മളെ കയ്യിൽ തന്നാല് എന്ത് പറഞ്ഞാലും പറയാ ആൻകെന്നല്ലേത് ഫുൾ പൻക്കന്നല്ലേ അറി ഇന്ന് എടുക്കുമ്പളാ ഏറെയ്കാരം പർയ അവനാൻക്കന്നെ ച്ണ്ടാക്കണന്നലും
ഉം പൈസക്കെ നമ്മളന്നെ ണ്ടാക് അതിനോടല്ലെ ഇപ്പൊ എല്ലാ ആൾക്കാര വല്ല പെണ്ണങ്ങളും
എല്ലത്തിനും എറങ്ങിക്ണത് അയിനഉമ്പ കണക്ണ്ടാവുല ആണുങ്ങളെൽ കണക്ണ്ടാവ് എതാ പെണ്ണുങ്ങള്ണ്ട് എറങ്ങീണത് ഫ്യ കമ്പ്യൂട്ടർനെന്നെണ്ട് ന്നെ ആഹ് ഞാ എന്ന്ണ്ട് ഇന്നെ കമ്പ്യൂട്ടറിന് ഒന്ന് ചേർത്ത് തരി യറിഞ്ഞിൂടെ അറിയണം അവിടെ ഒക്കെ ആയിട്ടില്ല അഹ് എന്താറി ഇജ്ജ് ഹ് നല്ല ടൂറും അയിന് താണ് അയിന് ടൂർ വേറെള്ളതൊക്കെണ്ടാവ് ലെ അയിന്നനയ്ക് ചേർത്താന്ന പിന്നെ അ ഒ ന്നറേണ്ടര് രീചേണ് ക്കോന്ന്ണത് ന്റെയിപ്രായത് ദ ഇന്നോടറിം പൊ അയിട്ടില്ല അയിച്ചില്ല അതെന്നെ അറിയാൻ അയില് പലേ ത് പറയില്ല അയിനൊക്കെ പോണ്ടീരില്ലേ പി അമ്മളല്ല ആള് ചോയിച്ചാത വിട പണ്ട് നമ്മള് പോയത് ഓർമ്മ എല്ലൻ
വ അ പല സ്ഥലത്തൊക്കെ വ യാ അത് ആഹ അന്ന് പാലിച്ചപ്പോ ചെറിയാ വരിയാ എന്നിട്ട് രെത്തുണ്ടോ അതില്ല
എത്തി എവിടെ എത്തി വച്ചാ
ആഹ ഉണ്ടേണ ഒക്കെ വെറുതെ
പരിപാടിയല്ലേ അത്
ആ എല്ലാത്തൊരു കഷ്ടന്നെ ഇനോ കൊറ നോണിയ പറഞ്ഞ അല്ലാത്തും പറഞ്ഞതാലോ എന്നിട്ട്റ്റ കഞ്ചൂർപ്പക്കില്ല ആ കൊറെ ഇല്ലാത്ത മണ അതൊക്കെ തട കൂടെ ക കേട്ടും ചെയ്ത്
അതന്നെ അതും കിട്ടിക്കണ അറിയ ലത്തൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട്ട്ടാ അല കൊറേ ആൾക്കാരുണ്ടല്ലോ അപ്പോ ഒരാള് ചെയ്യണവരതാ ഉ പക്ഷെ എന്നു പോണേ വീട്ടിലെ അഞ്ഞൂറ് ആളെ ഉണ്ടാവുള്ളു
ആഹ അതന്ന ചെയ്യണെങ്കിപ്പോ നമുക്ക് ഒരു സമാധാനംല്ലല്ലോ മനസ്സക്ക് എപളാ കൊടുക്കുക ആര ഒളിച്ചച്ച് കൊടുക്കുക അങ്ങനെ വിളിച്ചല്ലരു സമാധാനം ഉണ്ടാവല ആ എങ്ങന ഒട്ടു പോക സമാധാനം ആ ഇതാകുമ്പോ ഇപ്പ എൻ്റ ഇപ്പ എക്ക് മടിയാണ് പോയമ കാരണം ഇപ്പം ഫ്രീയാണ് ഒരു സലം ഇല്ല അതിന്റെ മറ്റ അതന്നെ മനസ് ആർക്കാ കൊടുക്കാ എങ്ങനെയാ കൊടുക്ക
അത ഇത് അതും പിന്നെ സമയ ആയ മീറ്റിങ്ങിന് കാരണം എട്ട് അന്തിക്ക് എട്ടണി ആ ഞാൻ വീണ്ടും വിളിച്ചു എട്ടണി ആ ഞാൻ വീണ്ടും വിളിച്ചു ഒരു മൂന്നണി ആയ വീണ്ടും കുഴിച്ച് ചിലപ്പോ മൂന്നരയ്ക്ക് എഴിച്ചും നാല്മണിക്ക് കു സുഗുല്ലേ
ആഹ്
ടു ഫിഫ്റ്റീന്റെ വേറെ ഫൈവ് ഹൻഡ്രെഡ് വേറെ ഇങ്ങനെ ഇതിനൊക്കെ നമ്മള് കുറച്ച് ഇടങ്ങേറായി അന്നേരം അത് ഇപ്പ എന്തോ ഒരു മനസിൽന്ന് വലിയൊരു ഭാരം ഒഴിച്ചരി അതിന് പോയപ്പോ പറയാ ഇത്ര റിസ്ക് ഇല്ലരുന്നു ഞങ്ങള് എന്റെ റേഞ്ച് വീണ്ടും പോയോ ഹലോ ഹലോ എന്റെ റേഞ്ച് എടി പോയോ എന്റെ ഫോണിന് തന്നെ പ്രശ്നം ഹലോ റേഞ്ച് പോയടി